ഹലോ
ഹലോ ആഹ് കേൾക്കുന്നുണ്ടോ
പോയാട്ട് ന്
കേക്ക് കേക്കുന്നുണ്ടോ ആഹ് ഹലോ കേൾക്കുന്നു കേൾക്കുന്നുണ്ടോ പിന്നെ എന്തോയുണ്ട് വിശേഷം
ആഹാ നല്ല നല്ല വിശേഷം പിന്നെ-
ഉം എന്താ ഒരു വിഷമം
നമക്ക് വെള്ളവൊന്നുല്ല വെള്ളത്തിന്റെ ബുദ്ധിമുട്ടും മഴ വെള്ളവൊക്കേണ് നമ്മള് യൂസ് ചെയ്യ്ണത്
ആഹ്
അത് ആണ് ഒരു വെഷമം
ഓഹ് വെള്ളം കെണറില്ലല്ലേ
നമക്ക് കെണറൊന്നുല്ല
ആഹ് കെണറ് കുഴിക്കാൻ സ്ഥലം ഇല്ലേ
സ്ഥലവും ഇല്ല ഉള്ളവരെ വീട്ടീ പോയാലും അവരും
വെള്ളം ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
ഓല് പറയും കൊറച്ച് എടുത്താ മതി എന്നൊക്കെ പറയും
ആണല്ലേ ഉം പിന്നെ ലൈൻ പൈപ്പാണ് ഉപയോഗിക്കുന്ന് അല്ലേ
ആഹ് ലൈൻ പൈപ്പ് ആണ് ഉപയോഗിക്ക്ണത് പക്ഷെ അവിടെ റോഡിന്റെ പണിയൊക്കെ നടക്കണത് കൊണ്ട് എല്ലാം പൊട്ടിച്ചൊക്കെ ഇട്ടിക്ക്ണ്
ഓഹ് ആ അത് ഈ റോഡ് പണി നടക്കുന്ന സമയത്ത്
ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല
ആഹ് ആ അതങ്ങനെയാണ് നമ്മൾ എത്ര പരാതി ചെയ്താലും അവർക്കൊരു മൈൻഡല്ല അവര് ക്ക് ശമ്പളവും കറക്റ്റയിട്ട് കിട്ടുവല്ലേ പിന്നെ വെള്ളം കൊടുത്താലന്ത് കൊടുത്തില്ലേലെന്ത് തന്നെ കുടിവെള്ളവാണ് ഉം കുടിവെള്ളവാണ് ഒരു ദിവസ് വെള്ളം ഇല്ലെങ്കിയുള്ള ബുദ്ധിമുട്ട് ചെലപ്പം മാസങ്ങളായി കാണും വെള്ളം വന്ന
ഈ മഴ ഇല്ലാതെ ഇ പെയ്യാതെ ഇരുന്നെങ്കി അതിനേകാട്ടി ബുദ്ധിമുട്ടായേനേ
ആഹ് ആഹ് ആഹ് ആഹ് മഴവെള്ളം
നല്ല വെറിയും വെയിലൊക്കെ ഉള്ളതല്ലാരുന്നോ എവിടെയെല്ലാം പോയി വെള്ളങ്ങളെടുക്കണം
ഓഹ് ആഹ് അതൊരു ഭയങ്കര ബുദ്ധിമു
ആഹ് മഴെയ്തപ്പം ഇത്തിരി ആശ്വാസം എന്താച്ചാ ആ വെള്ളം കൊണ്ടാണ്
ആ തുണി കഴുവാനും കുളിക്കയൊക്കെ ചെയ്യുന്നത് ആഹ് ആഹ് ആഹ് ആഹ് ഹാ ആഹ് അങ്ങനെന്നെ ഉം പിന്നെ ഷീറ്റ് ൻ്റെ ടെറസിൻ്റെ മോളീന്ന് വരുന്ന വെള്ളവും കൊറച്ചൊക്കെ എടുക്കും പക്ഷേ വേറെരു ഐഡിയ ഇണ്ട് ഷീറ്റ് ഇട്ടാലേ ടറസിന്റെ മോളിൽ ഷീറ്റ് ഇട്ടാ ആ ഷീറ്റിനകത്തൂടെ നല്ല വെള്ളം കിട്ടും നമ്മള് ടെറസിന്റെ മോളി വീഴുന്ന പായലും അഴുക്കും എല്ലാം കാണുവല്ലേ
കണം ആഹ്
ആഹ് ഷീറ്റ് ആവുമ്പം നല്ല ക്ലീനല്ലേ അതിനകത്ത് വലിയ അഴുക്ക് തങ്ങി നിക്കത്തില്ലേ ആ അത് ഇട്ട് കഴിഞ്ഞാ വെള്ളം നല്ല വെള്ളം കിട്ടും
അങ്ങനിം ചെയ്യാം ഞാൻ കരുതി അങ്ങനെ ചെയ്യാന്നും പറഞ്ഞോണ്ട് ഇരിക്യാരുന്നു
ആഹ് മതി ആഹ് പിന്നെ
പിന്നെ അവിടെയൊക്കെ കെണറൊക്കെ ഉണ്ടോ
ആഹ് നമുക്ക് കെണറുണ്ട് ഇന്നാലും നമുക്ക് ബുദ്ധിമുട്ടറിയാം വെള്ളവില്ലാത്ത റോഡ് റോഡ് പണി കാരണം വെള്ളവില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാര് പറയുന്നത് കേട്ടിട്ടുണ്ട് ആറ് മാസവായിട്ട് വെള്ളവില്ലാ അത് പൈസ കൊടുത്ത് വേടിക്കുന്ന ആൾ
ആഹ് പൈസ കൊടുത്തന്നെ വേടിക്കുന്നതേ എന്നും ഇപ്പ വാങ്ങാൻ കി പറ്റ്വോ.
അത് പറയും മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ കൊടുത്താ വെള്ളം മേടിക്കുന്നേന്ന് പറയും. അത് ഒരു ടാങ്ക് വെള്ളം മേടിച്ചാ രണ്ടു ദിവസത്തേക്കല്ലേ കാണൂ. ശരിക്കുപയോഗിച്ചാ ഒരു ദിവസം
നാലും അഞ്ചു പേരും ഉണ്ടെങ്കി അത് ഒരാഴ്ച പോലും ത കിട്ടൂല.
രണ്ടൂസ മു നമ്മളെ തുണിയും കഴുകി കുളിച്ച് നമ്മുടെ ആവശ്യങ്ങളും കഴിയുമ്പം അത് അത് കാലിയാവും അഹ്. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് അല്ലെ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കുടിവെള്ളം പൈസ കൊടുത്ത് വേടിക്ക്യാന്ന് പറഞ്ഞാ അതൊരു വീട്ടിലൊരു ഒര് നെറവില്ല.
ആഹ് അതാണ്. വെള്ളം ഉണ്ടെങ്കിലല്ലേ തെന്തിനും ഒരു ഉശ് ഉന്മേഷവും ഉഷാറു ഒള്ളൂ. വെള്ള ഇല്ലങ്കി
ഉം സത്യവാ ദവസ് സെന്നെ ദെവസേനെ ഇപ്പം വീട് തുടച്ചില്ലേല്ലും രണ്ട് ദിവസം കൂടുമ്പം എന്തായാലും മൂന്നൂ സം കൂടുമ്പം എന്തായാലും വീട് തുടക്ക്യ്ന്നെ ആഹ് വീട് തുടക്ക്യ്ണേ. വീട്ടു ജോലിയെന്നെ ആഹ് ആഹ് സത്യവാണ്.
അതെ. തൊടച്ചില്ലെങ്കില് നമ്മളാ
പിന്നേ. ആക്കെണ്ടാ ആക്കെണ്ടേ. കൊച്ചുങ്ങളൊക്കെ ഉള്ള വീട്ടിലാന്നേ പിന്നെ പറയണ്ട.
അപ്പ പറയേം വേണ്ടേ. അതാ ഉള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളു.
അപ്പംപിന്നെ ഈ വർഷം ആഹ് ഉം അത് ശരിയാ. പിന്നെ ഈ വർഷം ഭയങ്കര ചൂടല്ലാര്ന്നോ?
പിന്നേ ഒഹ് കിടന്നുറങ്ങാൻ പറ്റാത്ത ചൂടാർന്നു.
ആഹ് സത്യവാ. എന്തായാലും മഴ നേരത്തെ വന്ന് അതൊരു കാര്യവായി.
ആര്യ അതാ പിന്നാ അ ആ മഴ പെയ്തോണ്ട് ഒരാശ്വാസായി.
സത്യാണ്. ചെല വാ ചെല വർഷൊ ഒക്കെ ജൂൺ, ജൂൺ അഞ്ചു ആറും ഒക്കെ ആയിട്ടായിരിക്കും ചെലപ്പം മഴ വരുന്നത്. ചെല വർഷങ്ങളിലൊക്കെ മുൻ വർഷ
ആഹ് ഇപ്പോ കാലവർഷം നേരത്തെ കൂട്ടി വന്നു.
വേനൽ മഴയും എല്ലാം നേരത്തെ വന്ന്‌.
നേരത്തെ ആഹ്.
എന്നാലും മഴയില്ലെങ്കിലുവേ മഴ ഒരു ദിവസം ഇല്ലെങ്കിലും ഭയങ്കര ചൂടാണ് പ്പം. ഈയൊര് ക്ലൈമറ്റ് അങ്ങനാണ് ഇപ്പം. ഇപ്പൾത്തെ ചൂടിന് ഭയങ്കര ചൂടാണ്. എന്ന് വെച്ചാ അങ്ങ് പൊള്ളുന്ന ചൂടാ. ഒരു മണിക്കൂറും മഴയില്ലാ ത്തെ സമയത്ത് നമ്മള് തുണിയൊക്കെ അങ്ങോട്ട് നല്ല വെയ്ല് കണ്ട് പറക്കിയിട്ടാ പെട്ടെന്ന് ഉണങ്ങിയെടുക്കാ. അത്ര ചൂടാണ്, ഉം. കാലാവസ്ഥയെല്ലാം മാറി മറിഞ്ഞു,
ഉം ലോ
പണ്ടത്തെ കാലാവസ്ഥയല്ലല്ലൊ ഇപ്പം.
ഇപ്പൊ ആണ് ആഹ്.
പണ്ട് കേരളത്തി താമസിക്കാൻ ഒരു വെഷമവുമില്ലായ്രുന്ന്. വല്യ ചൂടു ഇല്ല. അതല്ല പണ്ടത്തെ ക്ലൈമറ്റ്ന്ന് പറഞ്ഞാ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തില് നമ്മളൊക്കെ സ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വലിയ ചൂടു ഇല്ല വലിയ തണുപ്പു ഇല്ല അങ്ങനത്തുള്ളൊരു ക്ലൈ മറ്റല്ലായിരുന്നൊ ഇപ്പം ചൂട് വന്നാ ഭയങ്കര ചൂടാ ചൂടെ ഏ വേറെ തമിഴ് തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ എപ്പ ചെന്നാലും ചൂട് സമയ ചൂടാണവിടെ നമ്മക്ക് ഹലോ
ആഹ് കേൾക്കുന്നുണ്ട്
ന്നുണ്ടോ ഞാൻ വെച്ചെ
ആഹ് ഇവിടെയും ഇവിടെയും ചൂട് തന്നെയായിരുന്നു കിടന്ന്‌ ഉറങ്ങാൻ പറ്റാത്ത ചൂടായിരുന്നു പുറത്ത് തന്നെ ഇറങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻവരെവന്നു
സത്യം എത്രോ പേർക്ക് സൂര്യതാപം ഏറ്റ്
ആഹ് വേറെ ഏതോക്ക സ്ഥല ത്തൊക്ക കൃഷി സ്ഥലത്ത് നിന്നവർക്കൊക്കെ പൊള്ളാലേറ്റ്
നമ്മുടെ നാട്ടിലു ഉണ്ട് ഞങ്ങളെ എൻ്റെ നാട്ടിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ വയലില് കൃഷി ചെയ്തുകൊണ്ടിരിന്നപ്പെ അച്ഛന് കുഴപ്പല്ല അതിൻ്റെപ്പറത്ത് തൊട്ടപ്പുറത്തൊക്കെ വയ്ല് നിന്നവർക്കൊക്കെ മുതു- ത്തൊക്കെ പൊള്ളലേറ്റന്ന്
പൊള്ളലേറ്റ് ഇപ്പൊ ഇവിടെ ഏത ഒരു സ്ഥലത്ത് കെട്ടിടത്തിന്റെ മുകളില് പണി ചെയ്തൊണ്ടിരുന്ന ഒരു ആളിന് പൊള്ളലേറ്റ് ശരീരം എല്ലാം കുമ്മള കുമ്മളയിട്ട്
ഹും ഹും ഹും ആഹ് ഒരെയ്ക്കം എന്റെ ഹസ്ബൻറ് ഇതുപോലെ വെളിയില്ന്ന് പണിഞ്ഞോണ്ടിരുന്ന സമയത്തേ
ആഹ്
ആഹ് നമ്മളൊന്നും ഇല്ലായിരുന്നു വീട്ടിലില്ലായിരുന്നു ആ സമയത്ത് കിണറ്റിൻ്റെ അടുത്ത് ഉച്ച സമയത്ത്ന്ന് പണിയുമായിരുന്നു, അപ്പഴ് നല്ല ചൂട് വന്നടിച്ചിട്ട് ദേഹം കുഴഞ്ഞു പുള്ളില്ല ദേഹവും കുഴഞ്ഞു പോയെന്ന് ആ ഒരു കണ്ണിലങ്ങി ഇരിട്ട് കയറന്ന പോലെ ഫീൽ ചെയ്തിന്ന് പൊള്ളില്ല അങ്ങ് മൊത്തത്തി പിന്നെ പെട്ടെന്ന് വന്ന് വീട്ടിലും ആരും ഇല്ലായിരുന്നു പമ്പിന്റെ പണി ചെയ്തൊണ്ടിന്നായ്നു മോ ടെർ കെടായ് അത് നോക്കിക്കൊണ്ട നിന്നതാ വെളിയില് വെളിയില് ആഹ് ആഹ് ടെറസിൻ്റെല്ല കെണറ്റിന്റെ എറക്കിയിട്ടേക്കുന്ന പമ്പാണ്
ആഹ് ഹ ഹഹാ
ആഹ് ആഹ് അത് ഉണക്ക സമയപ്പം വെള്ളമൊക്കെ കുറവല്ല അങ്ങനെ ന്തോ മോട്ടറിന്ന് കംപ്ലൈയിൻറ് വന്ന് അങ്ങനെ ഹ് ശരിയാക്കിക്കൊണ്ട് നിന്നതാ ആ സമയത്ത് പന്ത്രണ്ട് മണി സമയത്തായിരെന്ന് ദേഹം അങ്ങ് കൊഴഞ്ഞു വന്നന്ന് പിന്നെ പെട്ടെന്ന് പോയി വെള്ളമൊക്കെ കുടിച്ച് ഫാൻ്റെ കിഴിലൊക്കെ ഇരുന്നപ്പം ഓക്കെ ആയിന്ന് ആഹ് മാറി അതാ നമ്മള്ളെ ഈ ഉണക്ക സമയത്ത് ഒരുപാട് കേട്ടിട്ടില്ലയൊ പ ആൾക്കാര് കോയഞ്ഞ് വീണ് മരിച്ചു കൊഴഞ് വീണ് മരിച്ചെന്ന് ആഹ് ചൂട് സഹിക്കാൻ പറ്റാഞ്ഞേ
ചൂട് വരുമ്പോം ച്ച അതിനുള്ള ഒരു വെഷമോം കാര്യങ്ങളും പൊറത്തറങ്ങാൻ പറ്റാതെയും
മഴ വരുമ്പം അതിനേക്കാൾ ബുദ്ധിമുട്ട് മഴ മഴത്ത് പ്പയെ മഴയത്ത്ന്ന് പറഞ്ഞാല്ലേ മഴയൊരു കണക്കിനുള്ള മഴയാന്നെ കൊഴപ്പവില്ല
ആഹ് അതാണ് ന്നോ ഇപ്പാ ക മഴ വന്നാ പിന്നെ നിർത്താതെ അങ്ങ്
പെയ്തോണ്ടിരിക്കും അന്നേരാ ഈ അസുഖങ്ങളും വരുന്നെ ഡെങ്കി പനിയും എന്താ അങ്ങനെ അയ്യോ അതല്ലേ ഈ മഴ വന്നാ അതാ വെഷമം സ്കൂളുകളിലൊക്കെ വിളിച്ച് പറയും കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിടണ്ട പനി വെല്ലോം ഉണ്ടെങ്കി പനിയാണെങ്കിലേ വീട്ടിതന്നെ നിന്ന് റെസ്റ്റ് ചെയ്യാൻ പറയും ആഹ്
പ്പയോ ഞാൻ ജോലിക്ക് പോണ സ്ഥലത്തും ഇങ്ങനെ രണ്ട് മൂന്ന് പിള്ളാർക്ക് പനിയാന്ന് അപ്പൊ അവിടെത്തെ റ്റിച്ചറും പറഞ്ഞ് നിങ്ങള് ഒരാഴ്ചത്തേക്ക് വരണ്ട മറ്റ് കുട്ടികൾക്കും കൂടി വ
വരു എന്നാ പർഞ്ഞത് ആഹ് ആഹ് ആഹ് അതാണ് ഒരാക്ക് വന്നാൽ മതിയല്ലോ പകർച്ചവ്യാധി
ആഹ് ഉം അപ്പൊ പിന്നെ ഇന്നെ അസു വേറെ ന്തു മലപ്പുറത്ത്ന്നോ എവിടെ നിന്നൊക്കോ പുള്ളേര് വന്ന് അപ്പൊ ആ പുള്ളേര് അവര് ഉം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അവിടെയൊക്കോ അസ് സുഖം ഉണ്ടെന്ന് പറയഅല്ലേ ആഹ് അപ്പൊ അതുകൊണ്ട് ട്ട് അവര് പറഞ്ഞ് ഉം നിങ്ങള് കൊറച്ച് ദിവസ് സ്ത്തേക്ക് വരണ്ട ആഹ് ഉ റൂമില് ഇരുന്നാ മതി എന്നൊക്കെ പറഞ്ഞ്
ഓഹ് ഓഹ് ഓഹ് സ
ഈ പുള്ളേര് മറ്റു പുള്ളേരെ കൂടെയൊക്കെ നടക്ക്യേം വർത്താനം പറയുഒക്കെ ചെയ്യത്തില്ലേ അപ്പൊ അറിയാൻ പറ്റൂല്ലാന്ന് റ്റിച്ചർ പറയുന്ന്
ആഹ് സത്യാണ് പേടിയല്ലേ നിപ്പാന്ന് പറഞ്ഞാലേ നമുക്ക് പേടിയാണ്
പേടിയാണ്
ആഹ് ഉം
ഇപ്പൊ പറഞ്ഞോലെ സൂക്ഷിച്ചാലും വരും സൂഷിച്ചില്ലെങ്കിലും വരും എന്നും പറഞ്ഞോണ്ട് ആൾക്കാര് പൊറത്തെറങ്ങാതെയാണോ ഇരിക്കുന്ന്
ആഹ് അതല്ലേ മഴയാവുമ്പോഴല്ലേ ഇതെല്ലാം എറങ്ങ്ന്നത് അതെ ഈ ഫ്രൂട്ട് സൊക്കെ ഒന്ന് കഴിച്ചതും മാങ്ങയുടെയൊക്കെ സീസണല്ലേ അഹ് ഒന്നും കൊത്തിയതും കടിച്ചതൊന്നും എടുത്ത് കഴി ക്കരുത് എന്ന് പറയൊല്ലോ മാങ്ങയും പേരക്കയൊക്കെ ആഹ്
നമ്മള് അവിടെയ്ണ്ട് ഇപ്പൊ ഞാൻ അവിടെന്ന് എഹ് ഞങ്ങളെ അവിടെയും ഓഹ് കൊറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ട്ണ്ട് ഇപ്പ ഇതൊക്കെ പറഞ്ഞത് കേട്ടത്കൊണ്ട് ഞാന് ഇപ്പം ആ മാങ്ങയുടെ അടുത്തോട്ടേ വേം അടീ വന്ന് ത്തെ അമ്മമാര് ഉം കടിച്ചിട്ട് കടിക്കൂ എന്നൊക്കെ പറഞ്ഞ് വവ്വാലിന്നാ വരുന്നേന്നൊക്കെ പറഞ്ഞു നിപ്പ
ശരിയെടാ ഞാൻ വിളിക്കാംന്നെ